ഉം ഹലോ എന്താവർത്താനം
ആ നല്ലത് സുഖായിട്ട് പോകുന്നു
ആ
റസ്റ്റ്‌ റസ്റ്റിന്റെ ടൈം ആയിരിക്കൂല്ലേ ഫുഡൊക്കെ കഴിച്ചോ
ഫുടൊക്കെ കഴിച്ചു
ആഹ ശരി ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പൊ കിച്ചൺല്ല ഞാന് പിന്നെ ഒരു ചെറുതായിട്ടൊരു നെയ്ച്ചോറണ്ടാക്കിയാണ്ട് കഴിച്ച ചിക്കൻണ്ടായിരുന്നു കുറച്ച് അപ്പൊ അത് രാവിലെ അപ്പൊത്തന്നെ കറി വെച്ചിട്ട് ഇപ്പൊ കൈകാ നേരത്തു നെയ്‌ച്ചോരുണ്ടാക്കിയണ്ട് കുക്കറിലിട്ടാൽ മതിയല്ലോ ന്നിട്ട് ആ ഒരു മക്കളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇപ്പോ എന്നെ ശല്യം ചെയ്യാ ആയോ ആയോ ചോയിക്കാൻ ആരുല്ല അപ്പൊ പിന്നെ നമ്മുക്ക് തോന്നുമ്പോ ണ്ടാക്കി കൈക ചാരിച്ചിട്ട് അപ്പൊ ഞാൻ കുക്കറില് ഇട്ട് ആ രണ്ട് മൂന്ന് വിസിലടിച്ചു ഇപ്പണ്ട് ഓഫ് കിട്ടിയുള്ളൂ ഇനിയിപ്പം കഴിക്കണം ആ സ്കൂളിൽ പോയി രണ്ടാള ഇള്ളത് രണ്ടാളും പോയിട്ടുണ്ട് ഇനീപ്പോ അഞ്ച് മണിയൊക്കെ ആകും വരാന്
ഒക്കെ വല്ല്യ കുട്ടീളാ
എ ഓ പിന്നെ ചെറിയ ചെറ ചെറിയആള് ഒന്നാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ വലിയ ആള് അഞ്ചാം ക്ലാസ്സില് മം ഇ ഇനി അഞ്ച് മണി ആവും ഇങ്ങോട്ട് എത്താൻ നാലരക്ക് വിടും അപ്പൊ എത്താണെങ്കിൽ അഞ്ച മണി
രണ്ടാളും ഒരു സ്കൂളിലേരിക്കും ലെ
സ്കൂളിലാണ് പീന്നെ വലിയോന് നടന്നു പോണംന്നാണ് പക്ഷെ ഞാൻ സമ്മയിചില്ല മോക്ക് ഇങ്ങോട്ട് റെഡി ആയില്ല വണ്ടി വണ്ടി ചേർന്നത് ഒന്നും ഒന്നും റെഡി ആയില്ല. അപ്പൊ ഒറ്റക്ക് കേറാന് താണോ അവർക്ക് അറിയില്ലല്ലോ വണ്ടിന്നും പിന്നെ ടീച്ചേഴസ് അത്രേം അങ്ങിട്ട് ശ്രെദ്ധിക്കൂല
ആ ആ ആ
അപ്പൊ പിന്നെ കുറെേ കുട്ടികളുള്ള സ്കൂളാണ് ഒന്നു മുതൽ അഞ്ച് വരെഉണ്ട് അവനെ ഡിവിഷനും ഉണ്ടല്ലോ അതു പോലെ ഈ വരയൊക്കെ ഉണ്ട് അപ്പൊ കൊറേ മക്ക ളുണ്ടാകും അപ്പോ ഞാൻ ഓനോട്‌ പറയും ഓൻക് നടന്ന് പോകണം ഓലിപ്പോ വല്ല്യ കുട്ടികൾആയോണ്ട് ഓല്ക്‌ നടന്നു പോ മ അതെ അപ്പൊ ഞാൻ പിന്നെ ഈ മാസം കൂടെ പോ പൊയ്കോ എന്നു പറഞ്ഞാണ്ട് പറഞ്ഞ അയച്ചതാണലോ
ഏ
പിന്നെ നിങ്ങക്ക് എത്ര ആളാ എങ്ങനെ വർക്ക് ചെയ്യാനാണോ ഇത് ഒരാള് ആ ചെറുതാ
ആഹ ചെറുതാ അംഗലവാടി പോണുണ്ട്
പോയിണ്ടാവും അല്ലെ മടിയൊന്നും ഇല്ലേരിക്കും ല്ലേ
ഇല്ല ഇല്ല ഇപ്പൊ പോവാൻ തുടങ്ങി നാലു മാസമായി
ആ നാലു മാസമായി ആ അപ്പൊ പിന്നെ ശീലയിണ്ടാവും ഓ ഫസ്റ്റിലൊക്കെ നമുക്ക് സങ്കടം ആയിരിക്കും ട്ട് പോരുമ്പോ
ആഹ് ഒരു നുളോളിയം വിളിയക്കെനി
ആ ആ അതെ അഹ് പിന്നെ അങ്ങനെ തന്നെ ഇണ്ടാവും പിന്ന നമ്മള അപ്പൊ കൊ വരാ നിന്നാ പിന്നെ പണിയാവും പിന്നെ ഒരുക്ക മടിയാവും ഒരുക്ക ഒരു ശീലമാവും അത് കരഞ്ഞാ വീട്ടക്ക് പോരാന്നുള്ളരു ഇത് ഓല്ക് വരും
ആ അതിപ്പോ ഇവിടെ അംഗലവാടി ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞാ പിന്നെ ഒരു പുറത്തക്ക് നോക്കൂല
ആ ആ അതെ അതെ ടീച്ചർമാര് മ മക്കളോട് നല്ല രീതിൽ നിക്ക്ണ മക്കളായ ഓല്ക് പോവാൻ ഇഷ്ടയിരിക്കും
ആ
നുസരിച്ച് നിക്കുന്ന മക്കളാവും
അവിടെണ്ട കളിയും വെയത്തും വായനൊക്കെ ഇണ്ടല്ലോ
ആ പെയ്ത്തൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ബെയ്സ് ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്ല്ലേ അതുകൊണ്ട് എൽ കെ ജിക്ക്ൊക്കെ പോകുമ്പോ അവർക്ക് കുറച്ചരെ അറിവുണ്ടാവും പെട്ടെന്ന് ആ രിതുണ്ടാവൂല മറ്റേതലക്ക് ആ ആഹ് ആ അതെ സ്ലൈറ്റ് ഒക്കെ കൊണ്ടു പോവോ
ആ് സ്ലൈറ്റും ബുക്ക് നോട്ട് ബുക്ക്ൊക്കെ ഉണ്ട്
ആണോ ഏയ് എന്നിട്ട് ബാഗൊക്കെ അങ്ങനെ വീട്ടിൽന്ന് കൊണ്ടു പോവും
ആ വേഗ് കൊണ്ട് പോ
ല്ലേ ആ ഏഹ് അപ്പൊ ഓടി പോരന്നില്ലേ കു
ഇല്ല അത് ഒന്നാമത് ഡബ്ബർ തോട്ടം കഴിഞ്ഞിട്ടാണ് അംഗവാടി
ആ ആ അപ്പൊ ഒരു മറി ഉണ്ടാവും അങ്ങോട്ട് കൊണ്ട് പെട്ടെന്ന് ഇങ്ങട്ട് കാണൂലായി
ഇല്ല ഇല്ല ഇവിടുന്ന് ഞമ്മക്ക് അങ്ങട്ട് കാണയില്ല അവിടുന്ന് ഇങ്ങട്ട് കാണൂ ഞങ്ങൾ ഇറക്കത്തിലാണ്
ആ അത് ശരി ആ അടുത്തായൽ നമുക്ക് സുഖമാണ് ഇനിപ്പോ ഓൽ ഉറങ്ങും ചെയ്തോളും എന്തെ കഴക്കും ചെയ്തോളും കുട്ടളെ കൂട്ടത്തിൽ ഇത് നമ്മളെ കൂടാകുമ്പോ അങ്ങനെ എന്തായോടെ നികോൽ
വെള്ളത്തിലും
ആ ആ അതെ അതെന്നെ പൊറത്തുന്ന് ഉള്ളേക്ക് കേയറും ല്ല ഓ ആ അതന്നെ ഉറങ്ങൂലേ അംഗൻവാടിന്ന്
കുറവാണ്
ഏ ഉറങ്ങാൻ ഇവിട ഇവിടെന്റെ മോക്ക് എങ്ങനെയ ഉറങ്ങാനരുന്നു മടി അത് ടീച്ചറോണ്ട് പറയണിട്ടോ ഉറക്കരുത് പറയണിട്ടോന്ന് റിയും
അത് എല്ലാർക്കും പറ പ്രശ്നം
ഉറങ്ങുന്നേ പക്ഷേ ഓല ഉറക്കക്കെ കറക്ട് ടൈമിൽ ഓലെ ഉറങ്ങാൻ പറയും ഓ ആ ഒരു ടൈം എന്തങ്കിലൊക്കെ ഇതാന ഇണ്ടവെ ടീച്ചേഴ്സിനെ
ആ ആ
പിന്നെ പിന്നെ ആരാ വീട്ടിലിളെ
വീട്ടില് പിന്നെ ഇമ്മി നാത്തൂനും ഉണ്ട്
ആ അസൈ അസ്സൈടെ
വിദേശത്തന്
ആണോ ആ എത്രയി പോയിട്ട് അപ്പൊ അച്ചന്റെ വീട്ടിലാണോ അപ്പൊ നിക്കുന്നേ
ആ ഭർത്താവിന്റെ ഇട്ടില
ങ്ങീട്ട് പോവേല്ലേ
ആ പോവലുണ്ട് ഇപ്പൊ നാത്തുവിന്റെ മഡ് മാരേജ് ഇണ്ട് അഞ്ചാം തീ പ്പൊ അതിന്റെ ചെറിയ ഷോ
ഏ ഏ അയ് ശരി ഈ മാസോ ആ ആ ഇന്നിപ്പം അഞ്ചാ തിയോ ആയല്ലോ അല്ലേ? ആഹ് അയ്ശരി എവിടെ ഓഡിറ്റോറിയത്തിന്നാ?
അല്ല ചെറിയ പരിപാടി വല്യ
ആഹ് ആ ആ അയ്ശരി നാത്തുൻ എന്താ പഠിക്കുന്നേ?
നാത്തൂൻ പഠിക്കാ പഠിപ്പൊക്കെ കഴിഞ്ഞതാ.
ആണോ ആ ആ അത് ശരി. അപ്പൊ പിന്നെ കല്യാ അങ്ങെനെ ചെിയ പരിപാടിയായിട്ട് അങ്ങനെ അന്നന്നെ കൊണ്ടവായിരികും.
ആഹ് അന്നന്നെ കൊണ്ടുവാ ചെറിയ നികാഹ് പരിപാടിയ
ആഹ് അങ്ങനെ കൊണ്ടുവായിരിക്കും ഉം ഉം. പിന്നെ നിങ്ങെൾന്താ വർക്കൊന്നും ചെയ്യുന്നുണ്ടാവില്ലല്ലേ?
ഇല്ല ഇല്ല വർക്കൊന്നില്ല.
ഉം ന്ന ന്തേന്ന് നോക്കി കൂടെ മോളൊക്കെ പോലൊടുത്തില്ലേ?
ഉം ഇപ്പ നി ഇവിടെ പി പി സി ഡി സി ക്ക് കേറണംന്നുണ്ടിഞ്ഞി ഇപ്പൊന്ന് അടുത്ത മാസമാണ് തുടങ്ങണത്റഞ്ഞ്.
അതന്നെ വെറുത ടൈം കളേണ്ടല്ല ഹസ് ഏതായാലും ഇവിടെ ഇല്ലല്ലോ.
ആ ഓൺലൈൻ ഇപ്പ കൊറെ ക ക്ലാസ് വന്നണ്.
ഓൺലൈൻ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സ്ഥാപത്തിനൽ വർക്ക് ചെയ്യുന്നുണ്ട് ബേസ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിൽ തന്നെ കൊറേ ഇങ്ങനെ കോഴ്സു പലതുംണ്ട് ഇപ്പം എല്ലാ കോഴ്സുകളും ഉണ്ട് പഠിപ്പിക്കുന്നുണ്ട്.
ആ ഏ ഇങ്ങ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടാവുല്ലേ?
ആഹ് ആ ഞാൻ ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ചെറിയ മക്കൾക്ക് ബേയ് സായിട്ട് എടുത്ത് കൊടുക്ക ഇങ്ങനെ അറബിന്റെ ബേസ്, ഹിന്ദി അങ്ങനത്തൊക്കെ അപ്പൊ പിന്നെ ഹിന്ദി ഒ ഹിന്ദി അറബിയൊക്കെ പെട്ടെന്ന് മക്കൾക്ക് അ പിന്ന അറിയില്ലല്ലോ അപ്പൊ അപ്പ അങ്ങനെ കുറെ മക്കളുണ്ടാവും ബാച്ച് ക്ലാസ് ആയിട്ടു ഇൻഡിവിജ്വൽ ട്യൂഷനൊക്കായിട്ടങ്ങനെ. എടുത്ത കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കി മതി വെറുതെ ന്തിനാ വെറുതാ നമ്മ ടൈം കളിയുന്ന ഞങ്ങളൊക്കെ കൊറേ ങ്ങനെ ഒന്നും നോക്കാതെ കൊറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇപ്പ പിന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് നോക്കല് തൊടങ്ങിത്. അപ്പൊ പിന്നെ പറഞ്ഞ പോലെന്നെ ഓൺലൈൻ ആയി ട്ടിന്നണ്ടല്ലോ നമുക്ക് പോവേണ്ടി ആവശ്യ ഇല്ല എന്തെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം.
ഇനിപ്പ പി പി ടി സി
ആ ആ അതെ അതെ ആഹ് പോയി പഠിച്ച അത് എത്രയു നല്ലതാണെന്ന ഓൺലൈനായിട്ടും നല്ലത് തന്നേണ്. നമ്മൾ പോയി പഠി ച്ചാല്.
നമുക്ക് കണ്ട് മനസ്സിലാക്കാ.
പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുലോ ചെറിയ മക്കൾ വരുമ്പോഴേക്കും മക്കൾ വരുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റാത്ത അങ്ങനത്തെവൾക്കുങ്ങെയാണ് ഓൺലൈൻ ആയിട്ട് ക്ക എങ്ങനെ എടുക്കാനും പഠിക്കാനും ഒക്കെ നല്ലെ.
ആഹ്
ഉമ്മണ്ടല്ലോ ല്ലെ വീട്ടില്? ആ പ്രായം വലിയ പ്രായംന്നുലേക്കും.
ഇല്ല എൺപത് കാണും.
ഉം ഉം അതുകൊണ്ട് പിന്നെ മോള് വരുമ്പോഴേക്കും ഒക്കെ
അത്ര ടൈം ഒന്നും പത്തര ടു
രണ്ട മണിവരെയാ ആ അതോട് കുഴപ്പൂല്ലല്ലോ.
ഏഹ് ഇവിന്ന് കൊറച്ച് വിട്ടാണ്ന്നുള്ളു. എടവെണ്ണ ഇപ്പൊ ഞങ്ങൾത് ഒരു മൂന്ന് മീ
ആഹ് ആഹ് അങ്ങനല്ലേ ആഹ് എന്നാലും, ആ വരുന്നമാസായിരിക്കും തൊടങ്ങുന്നേ.
ആഹ് വരുന്നാ കേറണംന്നുണ്ട് അനിയത്തി കേറീന്ന്.
ആ ആ അനിയത്തിയോ?
ആ ആ.
ആ ഓലി തന്നെഎടുക്കുന്നെ എടുത്തേ? ആഹ് ആഹ് അത്‌ശരി അപ്പൊ ഓൽ ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷം എടുത്താണോ?
അല്ല ഇപ്രാവശ്യം കേയറതാ.
അ അയിന് ഫീ ഫീ ഒക്കെ എങ്ങനെയാണ് വരുന്നേ
മാസത്തില് കൊല്ലത്തില് പന്ത്രണ്ടോ
പന്ത്രണ്ടല്ലേ ആ ആ ശ്, എന്താ ഫുഡൊക്കെ എന്തേ നു. ചോറും മീൻ കറി മീന് മീൻല്ലന്നോ?
ഇല്ല ഇല്ല പച്ചക്കറിയന്നെ നെയ്ച്ചോറ് വെണ്ടക്കക്കറി.
ആഹ് ആഹ പച്ചക്കറിയണോ ഇഷ്ടോ, അല്ലെങ്കിൽ ഫിഷും ഇതൊന്നും ഇഷ്ടല്ലേ ചിക്കനൊന്നും.
ഇഷ്ടല്ല അങ്ങനെയല്ല മാസത്തില് എപ്പോളെങ്കിലും സ്ഥിരം കൂട്ടല് ഇഷ്ടല്ല.
ആണോ, എല്ലാർക്കും വീട്ടിൽ എല്ലാർക്കുവോ?
ഓ വീട്ടിൽ എല്ലാർക്കും അങ്ങനെയാ.
ശെരി എനക് എന്താ ചിക്കനോ ബീഫ് പിന്നെ ഫിഷോ ഒന്നും ഇല്ലാതെ എറങ്ങന്നില്ലാ.
എവിടെ പിന്നെ വന്നാ പിന്നെ കാണുങ്ങളില്ലലോ.
ആ അതെ ആ പിന്നെ കൊണ്ടുവരാനും മുന്നിൽ അങ്ങനെ വരില്ലേ അടുത്തക്കൊന്നും വരില്ലേ മീനൊന്നും
പക്ഷെ ഞങ്ങള് കൂടുതൽ പച്ചക്കറിയന്നെ.
ആ നല്ലതാതന്നെ കേട്ടോ പച്ചക്കറി നിങ്ങൾ ഉണ്ടാക്കുന്നണോ അല്ലെങ്കിൽ പുറത്തുന്ന് വാങ്ങുന്നതായിരിക്കും
പുറത്തുന്ന് വാങ്ങണത് തന്നെയാണ് എന്നാ പിന്നെ ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ കൂടുതൽ ഉപയോഗിക്കല്
ആണോ ആ ചമ്മന്തി നല്ല ടേസ്റ്റാ അല്ലേ അയ്യോ അങ്ങളും അങ്ങനെയാണെട്ടോ ചെമ്മന്തി പിന്നെ തക്കാളി തക്കാളിക്ക തക്കാളി കറി അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള അത് നല്ല രസാണല്ലോ എന്നാലും എനിക്ക്‌ അതൊക്കെ ഇണ്ടായാലും എനിക്ക് ആ ഒരു മീനിന്റെ ഒരു ഇത് വേണം.
അയ്യോ സ്വന്തം വീട്ടില് അങ്ങനെയ വീട്ടിൽ ആർക്കും മീനോ ചിക്കനല്ലാതെ അത് ആരും കഴിക്കുല്ലാ
ആ അതന്നെ, എനക്കും അങ്ങനെ തന്നെ. ആ അപ്പോലേക്ക്‌ അങ്ങ് കൂടിയല്ലേ
ആ ഹോലേക്കനെ ഓടി
ആ ഇനിപ്പ നമ്മക്കായിട്ട് നിർബന്ധമാക്കണ്ടല്ലോ
നിർബ നിന്ക്ക് പണ്ടെ നിർബന്ധല്ല.
ആഹ് മീനൊക്കെ തന്നെ പിന്നെ നന്നാക്കുന്നതാണോ വലിയ പ്രശ്നം. ഇന്ന് കഷ്ണമീനൊക്കെ കിട്ടിയാ. ആ അപ്പൊ നല്ല വിലയായിരുന്നു ഇപ്പൊ ഇന്നാൾ പറഞ്ഞ് കേട്ട് നൂറ് രൂപക്ക ഒക്കെ കൊറച്ചേ കിട്ടുന്നുള്ളൂ.
കിലോന്നൊക്കെ ഇരുന്നൂറ്റായമ്പത് മുന്നൂറൊക്കെയായിരുന്നു.
ആഹ് ഹസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു നല്ല വിലയന്നിട്ടോ മീനിന് തന്നെ, ഇതിലും നല്ലത് ചിക്കൻ വാങ്ങുകന്നൊക്കെ പറയുന്ന കേട്ട്. അതെന്താ അങ്ങനെ
ആഹ് ഇപ്പൊ ചിക്കനാണ് ലാഭം.
ആഹ് അതന്നെ ചിക്കാനായ പിന്നെ പെട്ടെന്ന് ഞമ്മളെ പണി- പണിയും കഴിഞ്ഞോളും പന്നിയൊക്കെ ആണെങ്കിൽ നോക്കണ്ട അതിന്റെ സ്മെൽ- സ്മെല്ലും മാറുല്ല- പിന്നെ ഇപ്പോ അങ്ങനെ കൊണ്ടുവരാ ചെറിയ മീനുകൾ നല്ലതണാണ് മീന്- ഒക്കെ മുറിച്ചിണ്ടാക്കി കൂട്ടിയാ നല്ലതാണ്. പക്ഷെ ഞാനും എനിക്കിഷ്ടം കഷ്ണം മീനാ. അതെങ്ങനെ കൊണ്ട് വരും പിന്നെ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇണ്ടാവുലേ നീ കിട-
ആ കുളി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അംഗലവാടിക്ക് പോവാനേ ആവണേ ഒള്ളൂ.
ആ അതെ, കുറച്ച് ടൈമും കൂടി ഉണ്ടല്ലോ അല്ലെ അതുവരെ ഒന്ന് റസ്റ്റ് ടൈമായിരിക്കും പിന്നെ ഇപ്പോൽ വന്ന ഓലെ ഓല കൂടാ കൂടാനായി
ഓല കൈത്തന നടക്കണല്ലേ അല്ലങ്കിൽ പിന്നെ വള്ളത്ത് കളിക്കാണ്
ആഹ് അതന്നെ എന്നാ ആയിക്കോട്ടെ. അപ്പോ ശരിയെന്നാൽ. എന്നാ പിന്നെ വിളിക്കാം ആഹ്.